ഹലോ
ആഹ്
ഹലോ
ഹലോ കേക്ക്ല്ലേ?
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് എന്തായി.
ഏഹ്?
ആഹ് എന്താ പാട്.
നല്ലന്നെ
എല്ലാ ചോയിച്ചാ ല്ല
പിന്നെ
പിന്നെ ആഹ് പറയ്
ഉം എക്സാം കഴിഞ്ഞ്ല്ലേ ഇനിക്ക് ഏഹ് കളികാണാ അങ്ങട്ട് വന്നൂടെ അൻക്ക്
ഓഹ് ഫുള്ള് കളി
എല്ലാരും അട്ക്ക് വരും
ആഹ് എല്ലാരുംന്ന് പറഞ്ഞാ ഞങ്ങള് ഒന്ന് രണ്ട് മൂന്നാൾക്കാരുണ്ടാ വേറെ ചെങ്ങായിമാര്
ഏഹ് ന്നട്ട് രാത്രി അവടന്നെ കെടക്കൂ
ഒരുത്തൻ മറ്റൊവന് രാവിലെ സ്കൂള്ളോണ്ടോ നേരത്തെ ഇന്ന് ഇന്നുണ്ടാവോ അറിയില്ല കാരണോ ആഹ് ഇത്ണ്ട് ചെല ഈ ഇന്ന് പോർച്ചുഗിലിന്റെ കളിയുണ്ടല്ലോന്ന്
ആഹ്
അയ് രാവിലെ ഏണി
ആഹ് അതെത്രയാ നാലരക്കല്ലേ?
നാലരക്കാണ് കളി.
എങ്ങനെ കാണ്കാ
ഞങ്ങള് അലാറം വെച്ച് ഏച്ചും
ഒരു ഏഹ് ഒമ്പണിക്ക് ഒറങ്ങേ വരും
ആഹ് ഞങ്ങളങ്ങനെ മൂ മൂന്നരക്കുള്ള കളി അങ്ങനെ അലാറം എല്ലാരും എല്ലാരും വരും അങ്ങോട്ട് കളി കാണാൻ.
അൻ്റെ പെരേ കെടക്കും.
അങ്ങനെ ഇക്കാരം അല്ല ഞാ ഈ കൂടുതല് എന്താ ചെയച്ചാല് അങ്ങനൊള്ളിസം ഞാൻ നിസ്കാര റൂമ് കെടുക്കും അന്നിട്ട് ജനാല തൊറന്നിട്ടും. എന്നിട്ട് അലാറം വെക്കും. അലാരം അടിച്ച് ഞാൻ നീച്ചില്ലെങ്കി ഓലു വന്ന് എന്നെ വിളിച്ചോളും.
ഉം
ഇപ്പം പക്കാണ് പ്രശ്നല്ല്യാ
എനക്ക് എല്ലാരെടെ കൂടെയായിട്ട് എന്നിട്ട് എന്റെ വീടിന്റെ മോളിന്ന് കാണുലേ ഒരു ഒരു വെള്ള കോട്ടന്റെ തുണി വിരിച്ചാ മതി നല്ല ക്ലിയറില്കിട്ടും.
ഇല്ല വിരി വിരിച്ചിട്ട് കാര്യ നോക്കിന്നേ വിരി വിരിച്ചിട്ട് എങ്ങനായാലും ചു ചുളിവീരു ചുളിവില്ലാതെ വിരി വിരിച്ചാൻ കഴിയൂല വെച്ചാ ഫ്ലക്സ് വാങ്ങണം. ഷിരെന്റെ ഫ്ളക്സ്ണ്ട് വൈറ്റ് അത് വാങ്ങണം.
കടേണ്ട് നാന്നുറുപ്യെക്ക് നാലെണ്ണം
രണ്ട് നാന്നുറുപേക്കൊണ്ടോ
നാന്നൂറ് നാന്നൂറ്റിയൻ അഞ്ഞൂറ് എന്തോ
ഞാൻ നോക്കിയപ്പോ എഴുന്നൂറ് റുപ്പ്യേനി അതല്ലേ പ്രൊജക്ടറിന്റെ സ്ക്രീൻ ഉണ്ട് ഇരുന്നൂറുപ്യക്ക്.
അത് എങ്ങനെ അത് ഒർജിനൽ സാനം ഇത്
അയിന് ഇരുന്നൂറുപ്യ ഉള്ളു ഒറിജിനല് അയിന് ഇരുന്നുറുപ്യ ഉള്ളോ?
ആഹ് നല്ല ഷിറ്റ് പഷേ അല്ല ഷീറ്റാണ് പഷേ ഇങ്ങനല്ലേ ഇങ്ങനെ എന്താപ്പോ നമ്മള് ആണിഅടിച്ച് ഒട്ടിക്കണ്ടി വരും. അല്ലാതെ മറ്റേ സാനത്തിന് വെലിച്ചണല്ല.
അതാ ചോയിച്ചേ വരാണ്ട്
വെലിച്ചനേ അയിന്റെ കപ്പാസിറ്റി ഓരോരോ കാര്യങ്ങൾക്കും വെല കുടും.
ഞാൻ ഇപ്പോ എന്താ ചെയ്യണേ വച്ചാല് ഇന്നോട് ഒര് വല്യ നല്ല നിളള്ള കർട്ടന്റെ വടിണ്ട്. ഞാൻ നോക്കി അതിന്ന് വാപ്പാന്റെ തുണിയെടുത്ത് ആദ്യം ഫുൾ ഇസ്തിരി ഇട്ട് അയില് ചുറ്റിയാണ്ട് ഞാൻ അടുപ്പിച്ച് വെച്ച് നോക്കി.
ആഹ്
ഒന്നാമത്തെ കാര്യം പറ്റില്ല അപ്പം പോണം
ഫാനോ
ആ ഫാനിട്ടില്ലേ പെരുചൂടും.
പെർഫെക്റ്റ് ആണ് ആ സാധനം നിങ്ങളെ അവിടെ ക്ലബ്ബിൽ ഇല്ലേ വെള്ള ഫ്ലക്സ് രണ്ട് കമ്പിനകത്ത് കറക്റ്റ് ഇങ്ങനെ ചുറ്റി. അന്നിട്ട് രണ്ട് കമ്പിയും മണ്ണിൽഅങ്ങട്ട് കുഴിച്ചിട്ട്. നല്ല പെർഫെക്റ്റ് ആയി നിക്കുണ്ട്. ആ ടൈംമിക്ക്
എങ്ങനെ മനസ്സിലായില്ല? എങ്ങനെ മനസ്സിലായില്ല?
ഒരു വൈറ്റ് ഫ്ലക്സ് ഇല്ലേ
ആഹ്
വൈറ്റ് ഫ്ലക്സ് അടിക്കുക
ഈ പ്രൊജെക്ടർ ഏതാ പ്രൊജെക്ടർ ഏതാ
അത് ബെൻക്യൂന്റെ ഒരു സാധനം
വല്യ സാദാനം അല്ലെ ആ പറഞ്ഞിട്ട് കാര്യഇല്യ ഇപ്പോ നല്ല നല്ല പ്രൊജക്റ്റർ ഇരുപതി അഞ്ചു ഉർപ്യ ഒക്കെ ഉണ്ടല്ലേ പ്രൊജക്റ്റർ
ഉം പ്രൊജക്ടൊർ നോക്കെ നല്ല വിലയുണ്ട് ഡാ ഈ വിലഈ വില ക്കൊക്കെ നമ്മുക്ക് കിട്ടിയാൽ ലാഭം അല്ലേ
പാടം പാടം കാണാൻ കയ്യ്ണ്ല്ലേ
ആയില് കഴിയില്ല
ചേലോർക്ക് സുഖം കിട്ടുന്നില്ല പക്ഷെ കാർട്ടൂൺ പക്കാ പ റ കാർൂൺ പക്കാ
കാർട്ടൂൺസ് ഒക്കെ നടക്കുള്ളൂ അല്ലേ
അത് ആയിരുന്നു സുഖം
ആഹ് അതന്നെ
പക്കാ ഇപ്പോ നാത്തൂനും കാണാറില്ല
അല്ല ഇന്ന ഇന്നാൾ ഞാനേ പററപ്പൂന്ന് അടുത്തേക്ക് വെച്ചില്ലേ നല്ല ഫ്രൈയിം അങ്ങനെ കണ്ടുപിടിക്കും ഒരു ടീവി ന്റെ വലുപ്പാതിൽ ഒക്കെ
ടി വി അല്ല ടാമ്പിന്റെ വലുപ്പത്തിൽ
അല്ല ടാബിനെക്കാൾണ്ട് ലെ എന്താ
ആഹ് ശരിയെ
നല്ല ക്ലിയർണ്ട്
ഇവിടെ സെറ്റ് ആക്കുന്നുള്ളതാ
ഒരു മേശമേൽക്കെ കറക്റ്റ് വെച്ചാല് മേശമ ഇരുന്ന്ങ്ങനെ കാണയും ചെയ്യാ എ യർപോടും കുത്തിയ മൊബൈലില് കാണേനെ ക്കാളും ഉണ്ടാവല്ലോ കൈ ഇങ്ങനെ കയ്യക്കനെ പിടിച്ചുമാണ്ട ചായന്ന്
സ്പീക്കറിന്റെ വാക്കാണ് സാദാനം കിട്ടിയപ്പോൾ എല്ല കൊറെ പോസ്റ്റ് ചെയ്യല്ലേ
അക്കൗണ്ടിലോ
ആഹ
പോസ്റ്റ്
ഇൻക്ക്ഹാവൂലാട്ടോ ചെയ്യാൻ ആരാ ചെയ്യാൻ പറഞ്ഞ
കൊറേ പോസ്റ്റ് ഇടണെന്നോ
ആ ഇണ്ട് ഇണ്ടാൻല്ലേ
അന്റെത് ഒക്കെ
ആഹ അല്ല ഇങ്ങനെടണ്ടേ
അത് സിനുവിന് എടുത്തളോപണിയൊന്നുല്ലല്ലോ അത് സിനു ലൈറ്റർ മതില്കൂടെ ഇതാക്കിയാണ്ട് ഉണ്ടോളു
ഓള ആ ഓളല്ലേ ശരിയല്ലേ സിനിമനോട് പറഞ്ഞാൽതില്ലേ
ഓക്ക വേറേ പണിന്നുല്ലോ എക്കൗണ്ട് കോടുത്താള
അക്കൗണ്ട് ഓളെഇല്ല്യ
അക്കൗണ്ട്‌ ഇജ് പാസ് മാറ്റില്ലേ പാസ്വേഡ് മാറ്റിലെ
അതിനന് അത്രം ഒന്നുമല്ല മാറ്റിട്ടൊന്നുമല്ല ചെറിയൊരു വ്യത്യാസം എനിക്ക് ആദ്യത്തെ ഓർമ്മ ഇല്ല അ അങ്ങനെ ഇട്ട്ന്നേ ഉള്ളു
ഓ ആദ്യത്തെ ഓർമ്മല്ല ആദ്യത്തെ ഓർമ്മല്ല്യ ഏത് അക്കൗണ്ട് ഇണ്ടാക്കിയതോ
എപ്പ വന്ന എന്റെ നമ്പറില
നമ്മള് ഇണ്ടാക്കിയ ഐഫോൺല്ലേനോ
അല്ല നമ്പരില്ല ഇന്നെ ഫോണിന്നെ ഒന്ന് ഇണ്ടാക്കിയനെ
അപ്പ അന്റെ നമ്പറേക്കും
എന്റെ നമ്പർറിന്റെ സിമ്മ് എടുക്കാൻ അറിയില്ല
ന്നാ പിന്നാൻ്റ ഉമ്മന്റെയാണോ
ഞാൻ ജിമെയിൽ വെച്ചിന് ഉണ്ടാക്കിനി അല്ല പാസ് വേഡ് മാറ്റി ജിമെയിൽ വെച്ചേണ്ടാ
ഉംന്നാ പിന്നെ അന്റെ ജിമെയിൽ കോഡ് ക്കോ
ജിമെയിലും ഉണ്ട് നമ്പറും ഉണ്ട് നമ്പർ ഏതാന്ന് അറിയില്ല
ഏ അതിന്റെ ആവശ്യമില്ലല്ലോ
ഇതില് എപ്പോളും കിട്ടിയോണൊന്ന് ഇല്ലടോ ജിമെയിൽ എടുക്ക് ഭഗ് വരും പറയാൻ പറ്റൂല എന്നിട്ടോ ജിമെയിൽ എന്തെങ്കിലും ഇഷു വന്നാല് ജിമെയിൽ വർക്കാവില്ല ചെല്പ ഒ ടി പി വരില്ലല്ലോ ലിങ്കൊന്നും
ആ വല്ലാ ടൈം എടുത്ത് വരും ജിമെയില് സേഫ്റ്റി തന്നെയാണ് വലിയ കുഴപ്പൊന്നുമല്ല ജിമെയിൽ വന്നില്ലെങ്കിൽ മൊബൈൽ നമ്പർ നമുക്ക് എപ്പോഴും സേഫ്റ്റിയല്ലേ
ആ
മൊബൈൽ നമ്പർ എപ്പോഴും സേഫ്റ്റി ആണ് പറയാ ഞമ്മള് ഇതില് മറ്റേ ബ്ലൂടിക്കുള്ള ഓപ്ഷനൊക്കെ വന്നല്ലേ അക്കൗണ്ടില്
ഏ
അജി കണ്ടില്ല കസിൻസ് അക്കൗണ്ടില് ബൂട്ടി ഏ ഫസ്റ്റ്ത്തെ ഒരു മാസം ഫ്രീ
എടുത്തുണോ
അതിന് ട്രൽ ട്രയൽ ആയിട്ടാണ് ഒരു മന്ത് പക്ഷെ ഞമ്മള് എത്ര മുപ്പത് റുപൃ അമ്പത് റുപൃ എന്താ കൊടുക്കും എന്നിട്ട് ഓല് തിരിച്ച് നമ്മടെ അക്കൗണ്ട്ക്ക് യൂട്യൂബ് പ്രീമിയം എടുക്കൂല്ലേ പത്ത് രൂപ എടുതാന്റെ
ആഹ്
പത്ത് രൂപ നമ്മളങ്ങട്ട് അയച്ചെടുക്കും ആ പൈസ തിരിച്ചങ്ങനെ അയക്കും എന്നിട്ട് ഒരു മാസം ലുലുനൊക്കെ അങ്ങനെ മൂന്ന മാസം യൂട്യൂബ് പ്രൈം കിട്ടിനി പക്ഷെ പ്രീമിയം
ശബ്ദം ക്ലിയർ അല്ല
അതുമാതിരിന്നെ ഇതും ഫ്രീ എന്ന് എഴുതിന് പക്ഷെ അവിടെ നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻടുക്കണാം എടുക്കുമ്പോ ഫ്രീ തഞ്ഞാണ്ട് വരും
ഇല്ല ഇല്ല ഈപാട്ട് കേക്കാൻ ഫ്രീ ഇവിടെ ഉണ്ടോ മറ്റേ സ്പോട്ടിഫൈ എടുത്തി ഇപ്പം പാട്ട് മാറ്റാൻ കഴിയണില്ല
ഏ
അ ഇപ്പം പറയ പ്രീമിയം എടുകണന്ന് എഫ്സി നമ്മക്ക് നെക്സ്റ്റ്ക് പോവാ പക്ഷെ നമുക്ക് സെലക്ട് ചെയ്യണ ഇല്ല പാട്ടിപ്പോം
അന്റെ നെറ്റ് ഇല്ലായിട്ടെക്കും
നെറ്റ് ഇല്ലേയിട്ട്ല്ല അത് എടുക്കുമ്പം വരും പ്രീമിയം എടുക്കണം പറയാ
എൻ്റെയിൽ ഇപ്പളും ആ പ്രശ്നന്നുല്ലല്ലോ നിൻ്റെ തോന്നലാണ്
ലിമിറ്റ്ണ്ട് അതാണ് എനിക്ക് ഇത്ര ദിവസം കിട്ടീന് ലിമിറ്റായി ഇന്ന് കൊറെ പാട്ടാക്കി ലിമിറ്റായി ഇനീ നാളെ കിട്ടുള്ളൂ പറഞ്ഞീ ഒരു ദിവസം ആറെട്ട് എന്തോ കിട്ടുള്ളൂ
എന്ത് പാട്ടം ഇഷ്ടമില്ലായിട്ടാണോ സെലക്ട് ചെയ്യാണ് വിമായിട്ട് സോട്ടിഫൈ നൂറോം മാറ്റിയുണ്ട്
എങ്ങനെ
ഇപ്പം നാട്ടി ഈ ആഴ്ച വന്നതാണെങ്കിൽ എനിക്ക് അറിയില്ലട്ടോ അപ്ഡേറ്റ്
വേറെ കുറെ ആപ്പ് ഉണ്ട് സ്പോട്ടിഫൈ ഒഴിവാക്കട്ടെ വേറെ ആപ്പ് കേറ്റട്ടേ
സ്പോട്ടിഫൈന്റെ ക്ലാരിറ്റി എനിക്കത്തൊന്നു ആപ്പില് കിട്ടവിട സ്പോട്ടിഫൈന്ന് ബല് എടുത്താണ്ട ലൈക്ക ക്കെ ഇിട്ണ് സ്പോട്ടിഫൈെ അതി അതി പൈസ എടുത്താണ്ട് വേറെ ആപ്പിൽ കൊടുക്കോ ങ്ങനെ ഒരു സ്പോട്ടിഫൈന്റെ ക്ലാരിറ്റൊ ന്നും മയ്യില് കിട്ടൂല അതാണ് ഇത്ര ആയിരത്തി വയസ കൊടുും ഏഹ് ഇടങ്കിൽ അല്ലെ സേഫ്
എല്ലടാ അതിന്റെ ക്രാക്ടർ ദർഷം കിട്ടു എന്നച്ചല് ഭയങ്കര സംഭവം എന്താ ച്ചാല് ഒരാളില്ലേ ഒരാള് തിന്റെ പ്രീമിയം എട്ക്കും
ഉം
ന്നിട്ട് ആളന്നെ അയാള് പ്രീമിയത്തിന്ന് വെച്ചാണ്ട ക്യാബ് ലോഞ്ച് ആകും ഗൂഗിൾ ഇടും ആ ജിമെയിൽ വെച്ച് ഞമ്മക്ക് എല്ലാർക്കും കിട്ടുചെയ്യും ഫ്രീ യായിട്ട് കിട്ടും അങ്ങനെഎന്തോ ആണ് സംഭവം അയിന്റെ
ന്റെ ഫോണിലൊക്കെ കേറിയാണ് നൂറ് നൂറ് ച്ചോ ആഹ് നമ്പർ കൊടുക്കൂല അല്ല ഇന്റെ മോളെ കയറ്റിയ ങ്കില് നൂറ് ചോദ്യം ണ്ടാവതി ഇങ്ങനെ സേഫ്റ്റി അത് ഇത് പറഞ്ഞാണ്ടയ്
അയിലെ അയിലെ ആഡ് ബ്ലോക്കർ സാംസങ് അല്ലേ
ഉം
അത് കഴിഞ്ഞിട്ട് ഓണാകിയാ മതി ഹാഡ് ബ്ലോക്കർ ണ്ടായിട്ടാണേ ടൂൾ ബോക്സ് ഒന്ന് കേറുന്നില്ലോ വണ്ടിയില് കേറഞ്ഞിട്ട് ഒഴിവാക്കി സെറ്റിംഗ്സ് ഡൌൺ ആയി ക്ലോക്കറ് എന്നാ ഓൻ ഇങ്ങനെ ആലോയി ചുമ്പോ ങ്ങനെ ചിർച്ചാൻ വരൂടൂ
ആരെ
ആഹ് നാപ്പത്തയ്യായിറ് നാപ്പിനായിരം റുപ്പിക് ഏ തേിസടുത്ത
ആലോയിച്ച് ചിരിച്ചാ വരാ
ഏ തേർട്ടി സെവനോ
അഞ്ച് പൈസക്കി ഇല്ല ക്യാമറതി ന്റെ അത്രി ഇല്ല ചെങ്ങായിട്ത്തി ഫസ്റ്റ് ന്നാപ്പിനായിരം റുപ്പിയാണ്
ഉം
പ്രൊസസറി ഇല്ല്യ
എ സിരിയസ് എ സി എസ് എഫ് സിരി എസ് ഇതൊന്നും പറ്റൂല
എത്തുല്ല്യ ഒന്നെങ്കി പറട്ടെ ഒന്നെങ്കി ബാട്ടറി ബാട്ടറി അയ്യായിരം മാച്ചി
എല്ല ഇന്റെ ഡയമന്ഡ സിറ്റിന്റെ അത്ര കൂടി ഇല്ല
ഒറ്റ പ്രോസസറണി
താണ് ഒറ്റോ പ്രസസനത്തിരകെയ് ആഹ് ഹലോ
കേക്ക്
നയി ആ നയിക്കോട്ടെ റേയ് ഞ്ചല്ലേ പോയി വന്നല്ലെ നയിക്കോട്ടെ